ഹലോ ആഹ് എന്തൊക്കെ വിവരം കൊറേസ ആയല്ലോ
നല്ല വർത്താനം അങ്ങനെ പോണുണ്ട്
പണിയൊ ഇപ്പോ ഇന്നൊര് ഫ ഇന്നൊരു ഫംഗ്ഷൻണ്ടയ്ന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാവിൽത്തെ രാവിലപ്പ പണിയൊന്നും ഇട്ക്ക പറ്റീട്ടില്ല ഭക്ഷണൊന്നും ഇണ്ടാക്കീട്ടില്ല അപ്പൊ വൈകുന്നേരത്തിന് നോക്ക
ആഹ് ഞങ്ങക്കുന്നൊര് ഇത്ണ്ടായ്നു കുടിരിക്കല് ഇണ്ടയ്നു ഞങ്ങളാദ്യം താമസിച്ചീന്നിലെ
ആഹ് ആഹ് ആഹ്
അയിന്റ തൊട്ടട്ത്ത പെരീലെയ്
ആഹ്
അവടെ
ഇന്നിട്ടെന്തെ എന്തായാലും കൊട്ത്തൊ പ്രസന്റേസം
അല്ല ഞങ്ങള് ഒന്നും കൊണ്ടോകര്തെ അർഞീന്നു ഇവരോട് പ്ര പ്രത്യേക പറഞ്ഞീനു ഒന്നും കൊണ്ട്രർതേന്നർഞൊയ് അപ്പ പിന്നെ ഒന്നും കൊണ്ടോയില്ല ഇന്റ നാത്തൂനൊക ഇണ്ടയ്നു
ഇണ്ടയ്ന്നൊ
ഉം നാത്തൂനും കുട്ട്യാളൊക്കെ ഇണ്ടായ്നൊ
ആഹ് ആഹ് ആഹ് ആഹ്ഇപ്പ മൻസ്സ്ലായി ആഹ് ആവ് വല്യ വീട്ണ്ടല്ലൊ ആഹ് റോട്ടിന്റെ വക്കില് ആഹ് വീട്ട്ലാക്കാരലെ നല്ല പരിപാടിയേന്നു
ഒറ്റ നെല
ആഹ് പരിപാടിയൊക്കെങ്ങന ഇണ്ടായ്ന്നു
പരുപാടി കൊഴ്പ്പൊന്നുല്ലാ
ആഹ് ആഹ്
ബിരിയാണി ആഹ് ബീഫും അങ്ങനെ
ആഹ് എത്ര ഉച്ചക്കായിരുന്നു
ആഹ് രാവിലെ ഉച്ചക്കും ഉണ്ട് ഇവരോട് രാവിലെ ഉച്ചക്കും പറഞ്ഞീനു അപ്പൊ ഞങ്ങ ഒരാള് പിന്നെ ഉച്ചക്കാ പോയത് ഒരു അപ്പൊ രാവിലെ പോണില്ലാ പറഞ്ഞേ ഉച്ചക്ക് മാത്ര പോയെ രണ്ടു നേ പരിപാടി ഉണ്ടായിക്കണു രാവിലെ അധികം ആളൊന്നും ഇല്ലാറുന്നു
ഉം
കൊറച്ചാൾ അങ്ങനെയ്
അങ്ങനതന്നെ ഞങ്ങക്കിപ്പം ഇവിടെ ഇന്ന് നല്ല കല്യാണാണ് അത് ഞമ്മളെ ആൾക്കാരല്ല ഹിന്ദു ഹിന്ദുക്കളില്ലേ അതാണ് രാവിലെ സധ്യെന്നു
ആഹ് ഉസാറാണ്
ക്ഷീണം വരൂല്ല ഭക്ഷണം നമുക്ക് ബിരിയാണിന്നും കഴിച്ചാ അവര് ക്ഷീണം വരൂല്ലേ
ആഹ് അയിന് ഇന്നിപ്പം രാവിലെ ഞങ്ങളും ഒന്നും വെച്ചിട്ടില്ല ഇനിയിപ്പം രാത്രി ചപ്പാത്തിയായി രണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കൻ എടുത്ത് ഞാൻ അങ്ങനായി ഇന്ന് ഇപ്പൊന്നും ഉണ്ടാക്കില്ല ചോറ് ഇതൊന്നും രണ്ടാൾക്കും പരിപാടി ആയതോണ്ട് പിന്നെ
സദ്യ പിന്നെ നമ്മക്ക് എപ്പളും കിട്ടലില്ലല്ലോ എപ്പഴേലും ഒക്കെ ഉണ്ടെങ്കി കിട്ടും
ഓല് രാവിലെ പോകാ പിന്നെ ഉച്ചക്ക് ചോയിക്കുംന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ പിന്നെ ഓല്ക്ക് പിന്നെയും വെച്ചുണ്ടാക്കാന്ന് ക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോ നിങ്ങള് രാവിലെ ഉച്ചക്കും പോരൂല്ലേ പിന്നെന്ന ഉച്ചക്ക് മാത്രം പോകാൻ നമ്മക്ക് രണ്ടാക്കും ഒപ്പാണ് പോകാന്ന്
ആഹ് അങ്ങനെ പോയില്ലേ
അങ്ങനെ പോയിപ്പോന്നു
ആഹ് മോളുണ്ടായിന്നോ അപ്പൊ
ഇല്ലേ ആരും ഇല്ലല്ലേ ഞാനും ഓലും ഒറ്റക്കല്ലേ
ആഹ് ആഹ്
ഉം വേറെ ആരും ഇല്ലല്ലോ വടെ
ഉം ഇന്റെ മോൾക്കിപ്പൊ നാളെ പോണം തിരിച്ചു പോണം ആഹ് ഇന്ന് വന്നു അനിയത്തിന്റെ മോളും ഉണ്ട്
ആഹ് അയ്ശരി പോവാനും ആയില്ലേ വെരവും ആഹ് ലീവ് ആഹ് രാവിലെ പോവോ ഇനി നാർത്തെ
രാവിലെ പോകൂല ഒരു ഉച്ചയ്ക്കൊക്കെ ആകും ഭക്ഷണം കഴിച്ചിട്ട് ആകും പോവ
അതെ ആഹ്മ്
ഉം ഞാന് പോണില്ല ഇങ്ങിട്ട് പോവണ്ടന്നില്ലേ അങ്ങട്ട് ആരും ഇപ്പോലും പോട്ടെ
ആഹ് കുട്ടികള് കുട്ടികള് ഉണ്ടാവും ഇല്ലേ തുണക്കാൾ ആഹ് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല
ഉം ദൂരാവോണ്ട് യാത്ര ചെയ്താലേ
ആഹ് ശ് ഒരു ദിവസത്തെ ഇതാണ് അങ്ങട്ട് അങ്ങട്ടും പോയി പിന്നെ ഇങ്ങട്ടും വരണ്ടേ
ഉം
ഉം ഇനി അങ്ങട്ട് എങ്ങനെ പോവോള്
അതിന് ആ വേറൊരു ഇപ്പ ഓള് ഫ്രണ്ട്സിന്റെ ഉമ്മ ഉമ്മ കൊണ്ടേക്കാ ആഹ് ഒരു ബസിന് തന്നെ പോക്ക്
ആഹ് അത് ശരി
അപ്പോ ഓലെ കൂടെ പോയിക്കോളും
ആഹ് ആഹ്
അയിനേറെ വന്നിട്ട് ഇക്കുറി തീരെ ലീവും കിട്ടിയില്ലേ ഒരയവും കിട്ടിയില്ല അപ്പൊ, പോവാനായി ഉം രാത്രിക്ക് എന്താ ഭക്ഷണം ചപ്പാത്തിയോ
ഉം ചപ്പാത്തി ഉണ്ടാക്കണം
ആ, ദിവസം ചപ്പാത്തിയ കഴിക്കല്
ദിവസം ചിലപ്പോ ചോറ് തുമിച്ചതൊക്കെ തിന്നും
ആ ആ
അത് ചിലപ്പോ അപ്പളേ ചപ്പാത്തി തന്നെ ഉണ്ടാക്കല്
ആഹ് മോള് വിളിച്ചീന്നോ
ആഹ് അവള് ഇപ്പം വിളിച്ചിപ്പം വെച്ചേ
ആഹ ആ എന്തൊക്കെയ വിശേഷം കൊഴപ്പൊന്നുമില്ലല്ലോ
കുഴപ്പൊന്നുമില്ല ഓ ഇനി ഇരുപത്തിമൂന്നാ ഇല്ലല്ല ഇല്ല ഇല്ല അവിടെ ചന്തേ ഉണ്ടായിരുന്നു ജലദോഷം, അലർജി ഇതൊക്കെ അങ്ങനെയിട്ടേ
ആഹ ആഹ
ചെന്നോടന്ന് അങ്ങനെനു അപ്പൊ ഇങ്ങനെ എന്ത് മാറിയിട്ടേ കാര്യം ഇപ്പ ഇവിടെ വന്നാലാണ്ടായാല് അലർജി, ഇപ്പ അവിടുന്ന് ഇവിടെ വന്ന അലർജി ആ അന്നേരം തുമ്മീറ്റ് കാണും
ല്ലേ കൂതൽ നിൽക്കല
ആ അപ്പൊ അവിടെയല്ലേ മറ്റേത് ഇവിടുന്നാൾ ചെന്ന ഉടനെ ആകെ അതായി കൊണ്ടേനു എന്നിട്ട് എന്താ ഇന്നിനി ഫുഡ് ഉണ്ടാക്കണ
ഇന്ന് സാധാ ചോറന്നെ
ആഹ ആഹ ആഹ
കുട്ടികൾക്ക് ആതൊന്നും വേണ്ടായിരുന്നു
അതന്നെ
സാധാ ചോറുണ്ടാക്കും, പിന്നെ അവര് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
യൂട്യൂബിൽ നോക്കിയിട്ട് എന്തക്കെ മധുര ഉള്ള സാധനം ഉണ്ടകും.
അനിയത്തിന്റെ വലിയ കുട്ടിയാ
ആഹ, വല്യയ കുട്ടിയാണ് അവള് നാളെ തന്നെ പോവും, ഇന്ന് പോന്നതാ. ഇന്ന് രാവിലെ അവിടുന്ന് പോന്നു, നാളെ രാവിലെ, ഓള് രാവിലെ തന്നെ പോകുന്നു അറയിണ്ട്
അത് ശരി അപ്പ രാവിലെ പോണെ
രാവിലെ, ഒരു ഉച്ചയൊക്കെ ആവുമ്പോൾ ആണ്, പോവുക, ഭക്ഷണം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്ക
ആ കഴിച്ചിട്ടാണ് പോവ അല്ലേ
ആ
ഉം
പിന്നെ വെറെ എന്താ വിശേഷങ്ങളൊക്കെ മഴണ്ടായ്ര്ന്നാേ ഇന്ന്
മഴ ഇന്ന് വല്ലാതെല്ല
ഉം ആഹ് ഇന്ന് രാവിലെ രാവിലെണ്ടായ്നി ഒരാറ് മണിക്കൊക്കെ നല്ല മഴേന്നുവടെ
ആഹ് രാവിലെണ്ടായ്നു പിന്നെ വല്ല വല്യ മഴ ണ്ടായ്ട്ടില്ല
ആഹ്
ഇന്നലേനു മഴങ്ങെനെ ആഹ് അതെന്നെ അല്ലാ അപ്പാ ആഹ് പരിപാടിക്ക് പോയി വരാ അപ്പളൊക്കെ മഴണ്ടായ്ട്ടില്ല ആഹ് മഴണ്ടായ്ട്ടില്ല
ആഹ് അവര് ആ വീട്ടില് എല്ലാരും പാടെ ഇരിക്കാണോ അതോ ഒര് കൂട്ടര് മാ
അങ്ങനെല്ലേ ഓലൊരു കൂട്ടര് മാത്രം
ആഹ് ആഹ് അവര് ഗൾഫിലെക്കെല്ലേന്നോ
അവര് ഗൾഫി തന്നേയ്നു ഇഞ്ഞിപ്പോ ചെറിയ മകന് ഇല്ലേ
ആഹ് അ ഒ ഒ അവനാണോ ഈ വീട്
അല്ലല്ല ഉം വല്യോന്റെല്ല രണ്ടാമത്തോനാണ്പ്പോ കുടിര്ക്ക്ണത് ഇനി ചെറ്യോനാണ് തറവാട്
അങ്ങനെ ആഹ്
ചെറ്യേ മകനും മരോളാെക്കെവിടെല്ലേ ഓള്
അയ്ന് ഓലിപ്പോ ഇവിടെ നാട്ടില് നിക്കല്ണ്ടാേ ഇഞ്ഞിപ്പോ വെർതെ വീട് കൂടിര്ന്ന്ച്ചിട്ട് നിക്കൊന്നുല്ലല്ലോ
അല്ലേ ഇബല് നിക്ക്വേയ് ഇപ്പ കൂടിരിക്ക്ണോല് നിക്ക്വേയ്
ആഹ് അപ്പൊ ഞ്ഞ് ഗൾഫ് പോണില്ലാ
ഓമ്പേകും ഓള് പോകൂലല്ലോ
ആഹ് ഞ്ഞ് പോണില്ലാ
ഓള് ഇതിലെടെക്ക് പോയിറ്റെന്നെല്ല
ഏഹ്
ചെറ്യോളല്ലേ പൊയ്ക്ക്ണത് നഴ്സ്
ആഹ് ആഹ് അങ്ങനെ
ചെറ്യോള പോയ്ക്ക്ണെ ഉം ഉം ഓലാരും പോയിറ്റില്ല
ആഹ്
ഉം ഉം
ഉം
വെല്ല്യോ രണ്ടാമത്തോനാണ്തേ
ആഹ് ഇത് രണ്ടാമത്തോനാണ്
ഉം ത് രണ്ടാമത്തോനാണ്
ഉം ഉം പിന്നെന്താ വെറെ
വേർ ഇല്ലല്ലാ വന്ന് പോയി പ്പ വടെണ്ടായ്നു കൊർച്ചേരായി പോയിട്ട്
അങ്ങെനെക്കെ ജോലിയൊക്കെ ങ്ങ്ക്ക് എന്തേലും ജോലിണ്ടാേ വേറെ
ഇനിക്ക് ടൈലർ പണിണ്ട് ഞാനിപ്പോ സ്വന്തായിട്ട് അടിച്ച്ങ്ങൊണ്ട്ക്കേനു അപ്പള പിന്നെങ്ങെനെ ഫോണ്‌ട്ത്തപ്പ മാറ്റ്
ക്കാം പോയതാണോ പഠിക്കാം പോയിട്ടാണോ
ഇല്ലല്ല ഞാനങ്ങനെ ബ്ട് അന്നേരം ഓൺലൈൻ ക്ലാസില് കേട്ട് അടിച്ച് അങ്ങെനെ പിന്നെ യൂട്യൂബിലൊക്കങ്ങനെ നോക്കും
ആഹ് അങ്ങനെക്കലാലേ
ആഹ്
ആഹ് ഞാനും ചെർതായിട്ടൊക്കെ ചെയ്യ്ണ്ട് പ്പം ഞമ്മളെ കുട്ട്യേള്തും അട്ത്തില്ലേ വീട്ടിത്ത്യേക്ക അങ്ങെനെ
ആഹ്
അവനവന്റെ കുട്ട്യളത് വെറുതെ നമ്മള് പുറത്ത് കാശൊട ക്കണ്ടെ അവനന്ക്കന്നെ അടിക്കാ അങ്ങനെക്കെ ചെയ്യും
ആഹ്
ആഹ് എന്തെങ്കിലൊക്കെ നമ്മക്ക് വീട്ടക്ക് എന്തേലും അത്യാവശ്യത്തിന് ചെറുതായിട്ട് കിട്ടും
അതന്നെ
അങ്ങനെയൊക്കെണ്ട്
ഉം
പിന്നെ വീട്ടില് പോയിന്നോ
അല്ലല്ല വീട്ടി പോയിറ്റില്ല
ആഹ് അപ്പൊ നിങ്ങള് എ എപ്പോഴു പോവലില്ലല്ലേ ഇപ്പ ഒറ്റക്കല്ലെല്ലേ അപ്പൊ പോവലുണ്ടാവില്ല ആഹ് ആഹ് ഇനിക്കിപ്പ പോവാൻ പറ്റില്ല കുട്ടിക്ക് മദ്രസൊക്കെ ഇണ്ടാവണ കാരണേ
സ്കൂളും മദ്രസും മഴയും ഒക്കെപ്പാട്
ആഹ് അപ്പൊ പിന്നെ പോക്കും നടക്കൂല
ആഹ്
ആഹ്
ഇപ്പ ഇങ്ങള് രണ്ടാളും ഒറ്റക്ക്‌ ഓൾ പോയി കഴിഞ്ഞാലേ
ആഹ് പിന്നെ രണ്ടാളും ഒറ്റക്കന്നെ
ഉം രാത്രി പേടിയാവൂല ഒറ്റക്ക്
ഉം ഇപ്പൊ അടുത്ത് കൂടെയൊക്കെ ഇഷ്ടം പോലെ വീടല്ലേ.
ആഹ്
ഞങ്ങള അടുത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ വെറുതേ തൊടുക കെടക്കേനു ഇപ്പൊ അവിടെക്കെ വീട് വന്ന്
ആഹ് അത് ശരിയാ ആഹ്
പേടി വെളിച്ചം ഒക്കെണ്ടല്ലോ
ആഹ്
പിന്ന അങ്ങനെ ഒരു പേടില്ല പിന്നെപ്പ എപ്പോ ഇപ്പോ നമ്മക്ക് ആളെ കിട്ടും
അല്ല ആളെ കിട്ടുവൊന്നുല്ല അല്ല എന്നാലും പേടി ഉണ്ടോയിച്ച ചെറുതല്ലേ അപ്പോ
അടച്ചു പൂട്ടി കെടക്കന്നെ
ആഹ് അതിപ്പോ എത്ര ആളുണ്ടെങ്കിലും വരാൻ കരുതിയോൽ
പിന്നെന്താ
ആ അയ്ന് ആള് ഇണ്ട് പറഞ്ഞിട്ടൊന്നു ആള് ഇണ്ടായലും ആഹ്
ഉം നിങ്ങളെയ്ക്കുടെക്കെ സെൻസസിന്റെ ഇതൊക്കെ വന്നീനോ
ഇന്നിപ്പോ ഞങ്ങള് ഇതിന് പോയപ്പോ ഇവിടെ വന്നു പറഞ്ഞു പക്ഷെ ഞങ്ങള് ഇണ്ടായില്ല ഇവിടെ
അവര് പിന്നെ വരോ വീണ്ടും
ഇനി ഫോണ് നമ്പറ് കൊടുത്ത് കൊടുത്തേരെ അടുത്തുത്തെ പെണ്ണേ അപ്പൊ അപ്പൊ വിളിക്കുന്ന് പറഞ്ഞ്ക്ക്ണ് അപ്പൊ ഓളോട് പറഞ്ഞ് തരാ വിളിക്കുമ്പോ ഫോണ് ഓളോട് പറഞ്ഞൊടുത്തോളു ഉണ്ട് ഇങ്ങനെയാ എന്താണെന്ന് അറിയില്ല
ഉം
അപ്പൊ ചെലോല് നമ്മള് തട്ടിപ്പാന്ന് കരുതീട്ട് നമ്മള് പറയാതിരിക്കൂലേ
ആഹ് ആഹ്
ആ ഫോണിൽ കൂടി വിളിച്ചുമ്പളേ അപ്പൊ അവൾക്ക് പറഞ്ഞു കൊടുക്കണ്ട് ഇങ്ങനെ വന്നീനു ഓലാണ് വിളിച്ചണന്ന് പറഞ്ഞ് തരാൻ പറയണ്ടോ പറഞ്ഞ് കൊടുത്ത്ക്കുണു അയൽവാസിനോട്
ആഹ് ആഹ്
അല്ലെ നമ്മള് പേടിച്ചിട്ട് വിളിച്ചൂല
ആ വീട്ട് നമ്പറൊക്കെ വീട്ട് നമ്പറൊക്കെ കൃതൃ ക്കായിട്ട് എഴുതി വെക്കണം എന്നൊക്കെ ഞങ്ങളെ ഇവിടുത്തെ മെമ്പറ് സൂചിപ്പിച്ചിരുന്നു വരുമ്പോ ഞമ്മക്ക് പെട്ട പെട്ടെന്നറില്ലല്ലോ അതൊക്കെ തിരഞ്ഞു എഴുതി വെക്കൊണ്ട് പറഞ്ഞിരുന്നു
ആഹ്
അങ്ങനെ ചെയ്യാൻ പറഞ്ഞേ
അത് ശരി എന്നാ അതൊക്കെ ഇണ്ടാവും വിളിച്ചാന്ന് പറഞ്ഞുകുണ് ഞ്ഞി വന്നപ്പോ ഇവിടെ ഇണ്ടായില്ല
ആഹ് ഇന്ന് ൻ
ഇന്നായിക്കോട്ടെ പിന്നെ വിളിച്ചണ്ട് ട്ടോ ഓക്കെ ശരി
ഓക്കേ